ഹലോ ഹലോ ആഹ കേൾക്കണണ്ട് എന്താ വിശേഷം
നല്ല വിശേഷം
ചോറീറ്റൊക്കെ കഴിഞ്ഞാ മഴ കഴല്ല രണ്ട മൂന്ന് ദിവസമായിട്ട്പ്പ വെയിലാണ് ഫുൾ ചോറീട്ടൊക്കെ കഴിഞ്ഞാ
ആഹ് ചോറൂണ് കഴിഞ്ഞ് എല്ലാരും കെടന്നു
അതേ. കറി എന്താർന്ന്?
ആ
ഹലോ
പരിപ്പും മുരിങ്ങന്റെ എലൻകൂടി
പിന്നെ വേറെ
ചെമ്മീൻ പൊരി മീനൊക്കെ കിട്ടോ അവിടെ
ട്ടും വേണ്ട മീൻകിട്ടും മീൻ മാത്രം ക് ഏ ഇപ്പ് ഇപ്പ മറ്റേ ടോളിങ് കേറിയെക്കല്ലേ അപ്പൊ ബോട്ടൊക്കെ കേറിയക്കല് ഇപ്പൊ പുഴ മീനാ കിട്ടണത്
ആഹ് ആഹ് ആഹ്
പുഴമീൻ ആണ് ഇപ്പൊ കിട്ടണത് മറ്റേ മീനൊന്നും കിട്ടണില്ല ചാല മാത്രം കിട്ടാണുള്ളൂ. പിന്നെ
ചെമ്മീൻ ഇണ്ട് അത്യാവശ്യം.
ആഹ് ചെമ്മീൻ ഞങ്ങക്ക് കൂടെ പുഴ ചെമ്മീൻ കിട്ടണ്ട് പുഴ ജെമീൻ പുഴഞ്ഞ ഞാ അത് പുഴ ചെമ്മീൻ അതക്കെ കിട്ടീണ്ട് പിന്നെ പിലോപ്പി പള്ളത്തി ഈ ബ്രാല് പിന്നെ എന്തുട്ടാണ് പുഴേല് കിട്ടണ നിങ്ങ കിട്ടണ്ണ്ട് ആ പിന്നെ വേറെ രണ്ട് മൂന്ന് മീൻ കരിപ്പിടി അങ്ങനത്തെയക്കെ കിട്ടണ് ണ്ട് ഇപ്പൊ പുഴമീ പുഴയും ഈ കെട്ടിലേകമീങ്ങളില്ല അതാണ് ഇപ്പോ വരണത് നിങ്ങപ്പാ മീനൊന്നും മേടിക്കൂല്ലേ ആ ആ കടലൊക്കെള്ള കടലുള്ള സ്ഥലാണ് ഞാ എന്റെ സ്വന്തം വീടിന്റെ അവിടെ കടലണ്ട് ഇവിടില്ല ഇവിടെ കൊറേ കൂടി ഇ നീങ്ങിട്ട താമസി ട്ടിക്കണം സ്വന്തം വീട് കടലിന്റെയും പുഴയുടെയും അടുത്താ കടല്‍ വായാന്ന് കേട്ടിട്ടില്ല അങ്ങനത്തെ സ്ഥലത്ത് താമസിക്ക ക്കണം കടലും പുഴയും കൂടെ വന്ന് ചേരണ സ്ഥലല്ലേ ആ ആ അത് തന്നെ അവിടെയാണ് ഞങ്ങ താമസ സെക്കണ അത് തന്നെ ഞങ്ങക്ക് പിന്നെ വെള്ള കെട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവൂല്ല പിന്നെ ആകനെ ആ രണ്ടായിരത്തി പതിനെ വെള്ളം കയറിയല്ല ആ സ ആ സമയത്ത് അത് കടല് വെള്ളുടുക്കാണ്ടായപ്പോ ഞങ്ങക്ക് ചെറിയ പ്രശ്നുണ്ടായി അല്ലാണ്ട് മറ്റേ സുനാമി അങ്ങനെത്തെ ന്നപ്പോഴൊന്നും പ്രശ്നുണ്ടായില്ല ഇപ്പം കടല് വെള്ളുടുക്കാണ്ടിങ്ങനെ വെള്ളം അവിടെത്തന്നെ ഇങ്ങനെ കെട്ടി നിന്നപ്പോ ചെറുതായിട്ട് വെള്ളം കേയറി. അല്ലാണ്ട് ഈ ഈ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമൊന്നും കേറൂല്ല. അത് മറ്റേ ഇങ്ങനെ പൊക്കോ താഴ്ചുള്ള ഭൂമിയില്ല അങ്ങനത്തെ
ആ ഇവടെ കടല് അടുത്തന്നേണ്. ഒരു രണ്ട് കിലോമീറ്റർ പിന്നെ അഴിമുഖത്തക്കെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ പോണം
ആ അപ്പൊ നല്ല മീനൊക്കെ കിട്ട
ചെറിയ പൊടി മീനാള അധ വരാ
ആ ഇപ്പൊ വെര്ണത് കൊഴുവക്കല്ലേ
ആ ഇപ്പൊ അത്യാവശ്യം എന്താണ്
വള്ളക്കാര് പോയിട്ട് അല്ല വള്ളക്കാര് പോയിട്ട് ഞങ്ങളവിടെ കിട്ടണുണ്ട് കൊഴു ഴുവാ ന നത്തോലി പിന്നെന്തൂട്ട അറിഞ്ഞില് പിന്നെ മറ്റേ വേളൂരി വേളൂരി അതൊക്കെ കിട്ടണ്ട് ഇവിടെ ആ അതൊക്കെ വരുന്നുണ്ട്
കൊഴുവാക്ക നാനൂറ് ആ റേറ്റുണ്ട്.
ഇത്രയില്ലാട്ടോ ഞങ്ങളിവിടെ നൂറ്റ് റ്ററുപത് രൂപ
ഇവടെന്നിട്ട് ഞൻ വൈകുന്നേരം പോയപ്പോ നാനൂറ്
ഓ ഭയങ്കര കാശായി പോയല്ലോ ഇരട്ടി ഞങ്ങളാ
ഇരുന്നൂറ്റി ഇരുപത്
ചാളക്ക് നൂ നൂറ്ററുപത് കൊഴുവക്ക് നൂറ്ററുപത് ഏ പിന്നെ ആ വേളൂരിക്ക് ഇരുന്നൂറ് ഏ പിന്നെ നത്തോലിക്ക് നൂറ്റി ഇരുപത്
നാ വില കുറവ്
ചെമ്മീൻ ഇരുന്നൂറ് ചെമ്മീൻ ഇരുന്നൂറ് നിങ്ങളുടെ അവിടെ ഓ അപ്പഴും നിങ്ങൾക്ക് കടലിന്റെ വായെകിടന്നിട്ട് നിങ്ങക്ക് കാശ് കൂടു തലാണല്ലോ
ആ
ഞങ്ങള്
അത് സത്യം പറയാണെങ്കിൽ ഇനി ഞങ്ങളെ വീട് എന്റെ വീട്ന്റെ ഭാഗത്തൊക്കെ നല്ല എല്ലാ മീനും വരും വലിയ വലിയ മീനൊക്കെ വരും പിന്നെ എന്താണ് കൊറച്ച്ട്ടാ കുറച്ച് ഇതുണ്ടാവും പഴക്കം ഉണ്ടാവും കണ്ടാ തന്നെ അറിയാം എന്നാലും എല്ലാം വലിയ മീന ഒരു ഇവിടൊക്കെ ഒരു എന്താണ് എന്താ പറയാ അവിടെ എന്താ പറയാ ഒരു സീടിമുള്ളന്നയിവിടെ ആവോലിമുള്ളെന്നു പറഞ്ഞിട്ട് അയലത്ത് അതൊന്നും ഇവിടെ കിട്ട് ട്ടാറേല്ല അവിടൊന്നും കിട്ടാറില്ല
അത് ഇവിടെ ഞങ്ങക്ക് കിട്ടൂം കേട്ടോ നൂറ്റി ഇരുപത്
ഉം ആ ഇവിടൊക്കെ കിട്ടണമെങ്കി ഒരു കൊല്ലത്തിലൊക്കെ വന്നെങ്കിലായി.
എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം നാട്ടി ട്ടിലെ മീനാണ് ഇവിടെ വര്ണത് അവ്ടെ പോയി വേടിച്ചൊണ്ട് ന്നേണ് വട് അവ്ടെ വര്ണത് മീൻ ഞാൻ അവിടുന്ന് കൊർച്ചും കൂടെ നീങ്ങിയിട്ടാണ് ഞങ്ങളെ ന്നാട്ടില് ഹാർബറിം പോയി എടുത്തുണ്ട് വര്ണതാണ് ഇവ്ടെ കച്ചവടം
അവര് ഐസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങട്ട് ഐസ് ഇടാത്തതേ വരൊള്ളൂ അത് നിങ്ങൾ പറഞ്ഞയരി ന്നത്തോലി അങ്ങൻത്തൊക്കെ ചെറ് ചെറിയ മീനേൾ വാഥം വലയ മീനൊക്കെ ആ വേ
ഞങ്ങൾക്ക് എന്റെ വീടിനോടും പ്പോയീട്ടുണ്ടങ്കില് ന്നല്ലപെടക്ക്ണ സൂപ്പർ സാധനം വേട് ചൊണ്ട് രാ ന്നല്ല ന്നല്ല വെല്ല്യ വെല്
ആ ഇങ്ങട്ട് വരുമ്പോ ചെമ്മീന് ചാളൊക്കെ ജീവം ണ്ടാവും ഇങ്ങട്ടെ ത്തുമ്പൊത്ത് ക്കെ ആ എന്താണ് ചകളന്റെ അവിട്ന്ന് ജീവൻ പോയിട്ടുണ്ടാവില്ല
അതേലെ ആ
പിന്നെ അത് വല്ല്യയതൊന്നും കിട്ടൂലന്നൊള്ളു വല്ല്യയ മീനൊന്നും
ആ ഇവിടെയും വെല്ല്യ മീനൊക്കെ കിട്ടും ട്ടോ വെല്ല്യ മീൻ കിട്ടായികേട് ഒന്നുല്ല വെല്ല്യ മീനും കിട്ടും. ചെറിയ മീനും കിട്ടും കെട്ടില മീനും കിട്ടും
ഇബടെ എന്താ ച്ചാല് ഉമ്മാക്കും ഉപ്പക്കും ഒക്കെ അങ്ങനെ ഫ്രഷ് മീൻകൂട്ടിട്ട് ഐസ് ഇട്ടത് കൂട്ടാൻ പ
ആ അത് അന്നെ എനിക്കും അങ്ങനത്തെ പ്രശ്നൊക്കെ ഇണ്ട് ഞങ്ങക്കും ഞങ്ങക്കൂണ്ടങ്ങനൊക്കെ പിന്നെങ്ങാ കെട്ടിലെ മീനൊന്നും കൂട്ടുലാ.
ആ
പൊഴമീനും കടലിലെ മീനുവേ കൂട്ടു ഒള്ളൂ ഇപ്പൊ വന്നോണ്ടിരിക്കണ മൊത്തം കെട്ടിലെ മീങ്ങളാ ട്രോളിങ്ങായപ്പേ.
അതാണ്.
ആഹ് അത് കാരണം ഭയങ്കര പാടായക്കെ ഇഞ്ഞി ങ്ങക്ക് ഞി ഇപ്പോ എന്നാണാവോ നല്ല മീനിനി ഇപ്പം നാപ്പത്തഞ്ചൂസാണ് കഴിയണം കിട്ടണെങ്കി.
എന്നിട്ട് എല്ലാരും ഒർങ്ങിയോ എത്ര കുട്ടികളൊക്കെ ഇണ്ട്?
ഒരാൾ നേർത്തെ ഒർങ്ങും ചെർ
എത്ര പേരുണ്ടെന്ന് മൂന്നാളാ ആഹ് ആ രാവിലെ ആറു മണി ക്ക് മദ്രസ
ആഹ് ഇവരിക്ക് ആറേ മുക്കാലിനാ തുടങ്ങാ ഇവടെ തൊട്ടടുത്തന്നെയാണ് എന്നാലും
ഒരാറരക്ക്‌ മദ്രസ തൊടങ്ങും അന്നിട്ട് ഏഴേകാലിന് എന്നാച്ചാല് ലോങ്ങ് യാ
ആ എട്ടര വരെ ഞങ്ങക്ക് എടുക്കൂല ഏഴേ ആ ഈ അകല പോണ പിള്ളേരൊക്കെ ഏഴേകാലിന് വിടും അടുത്തുള്ള
ആ ആ ആ ആ ആ ഇവിടെ ഇണ്ട് ഏഴേകാലിന് പോണോര ക്കെ സ്കൂള് നേരത്തെ ഉള്ളോരൊക്കെ വണ്ടി വന്ന് ഓര് കൊണ്ട് കൊണ്ടോന്നുണ്ട്.
ആഹ് അത് സ്കൂളിൽ നേര അകലെ പോണ പുള്ളേരൊക്കെ നേരത്തെ വിടും. അടുത്തുള്ള പിള്ളേരൊക്കെ ഇച്ചിരി നേരം കൂടി ഇരുത്തും അങ്ങനെയാണ്.
കറക്റ്റ് ആറ് മണിക്ക് തുടങ്ങണ്ട്. സുബയ് നിസ്കരിക്കാൻ അങ്ങോട്ട് പോവുക ആന്ന് വെച്ചാല് ഒരു ഒരു ഒരു ഒരു ഗ്രൂപ്പ് അങ്ങനെ. പിന്നെ ഏഴേക്കാലിന് വിട്ട പിന്ന അടുത്ത ഗ്രൂപ്പ് അങ്ങനെണ്.
ആഹ് ആഹ് ആ
വല്യ കുട്ടികളാണ് ആറ് മണിക്ക് എണീക്കണത്
ആഹ് ഇല്ല ഇവിടെ ഞങ്ങള് ഇവിടെ ചെറിയ കു കുട്ടികളോക്ക അങ്ങനെ തന്നെ എന്നാ വെച്ചാൽ അത് കഴിഞ്ഞ് സ്കൂളിൽ പോണോല്ലോ എല്ലാരിക്കും
ആ അതെതെ ആ അതന്നെ ഞങ്ങള് പഠിക്കണ കാലത്ത് കറക്റ്റ് ഏഴരക്ക് തുടങ്ങും പ ത്തു മണി പത്ത് ഒമ്പതരക്ക് വിടും ഇവിടെ വരിക അവര് കഞ്ഞി കുടിക്കാ ഓടുക സ്കൂൾക്ക്‌ ഓടുക വന്നിട്ടൊക്കെ കുളിക്കാനൊക്കെ നേര
അതക്ക തന്നെയാണ് ഇപ്പ അങ്ങനെല്ല ഇപ്പൊ നേരത്തെ തൊടങ്ങിയിട്ട് ആറ് മ ആറരേക്കാ തൊടങ്ങുവല്ല ആറരേക്ക ആകുമ്പോ തൊടങ്ങിയിട്ട് ഇപ്പപ്പൊ പട്ടീന പ്പേടിച്ചിട്ട് വിടാനും പറ്റൂലല്ലോ പട്ടികള് ഭയങ്കര ശ
ആ ഇവടെണ്ട് ഞാനാ ആ മെയിൻ റോഡ്ക്ക്‌ കൂടെ പോയിക്കോളിന്ന് പറയലാണ് എന്നിട്ട് ഒരു ഒരു ഒറ്റ വീടിന്റെ അപ്പറാണ് മദ്രസ പക്ഷെ ആ വീടിന്റെ അവിടേക്കെ പോകുമ്പോ തന്ന ഫുള്ള് അവിടെക്കെ കെടുക്കണ്ടേ ആ
ഭയങ്കര ഞങ്ങൾടെ ഇവിടെ അടുത്ത്പ്പ മൂന്നാളെ പട്ടി കടിചി ആ പട്ടീനാ പിടിച്ചിട്ട് ആ പട്ടി ചത്ത്പ്പ പേ ഇണ്ട്ന്ന് പറയണ് പട്ടി മൂന്നാള കടിച്ചിട്ടുണ്ട്
ബടെ നല്ല ഇത് ഇണ്ടായിന്ന ആദ്യ പിന്നാലെ ഓടീന്ന് ഇപ്പ അങ്ങനെ ഇല്ല. ഇപ്പ അങ്ങനെ കണ്ട് കണ്ട് ശീലയതോണ്ട് ആവും തോന്ന്
ആഹ അല്ല പേ പിടിച്ചിട്ടുണ്ടെങ്കി ഓടി നടന്നി
അതാണ് പേടി. അ അ പറയൊക്കെ പന്ന്യാള് പട്ടികളൊക്കെ ഒരുവിധം പുട്ച്ച് കൊണ്ടേയ്ക്ക്ണ് ആൾക്കാര്.
ആര് കൊണ്ടോണ് ഇവിടെക്കെ നറ ച്ച് ഇവിടെക്കെ നറച്ച് വ ആരും കൊണ്ടോണില്ല. ഇവിടൊന്നും ഒരു മനുഷ്യരും കൊണ്ടോണ്ല്ല. ഇവിടെ തന്നെ ണ്ടക്ക. ഞങ്ങ എങ്ങും പോവൂലാ പർഞ്ഞ് വടെ കെടക്ക
ഇവിടെ ഭയങ്കര പ്രശ്നേര്ന്ന് കാരണം ആരും പുടിക്കാൻ സമ്മയ് ക്ക്ണില്ല പിന്നെ ആരോ അതേമാതിരി ഇട്ട് ഓടിച്ചപ്പോ അവരെന്നെ പുട്ച്ച് അ ന്ത് കേസ് വന്നാരു വാണ്ടിലാ ർഞ്ഞ്ട്ട് കൊറെ പുട്ച്ച് കൊണ്ടേയി. പിന്നെ അതേപോലെ തന്നെ അവര് പന്ന്യാളെ വെടി വെച്ചിട്ട് മുപ്പത്തിരണ്ടെണ്ണത്തിനെറ്റെ പുട്ച്ച്. അതും വല്യ വല്യത്. അയ്യോ എന്ത ചെയ്ചോളം
അതെല്ലേ ആഹ
ഞങ്ങൾക്ക ഒന്ന് കാണാൻ പറ്റുന്നില്ല കാരണം ഒക്ക ഈ രാത്രി ഒന്ന് വര ഞാൻ പറഞ്ഞു നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലാന്ന് പറ
നമ്മ നോക്കിട്ട കണ്ടുപിടിക്കാൻ പട്ടനിലാ
അ നല്ല പലിപ്പുള്ളള്ളതാരണ പിന്നെ അയിന്റെ കുട്ടികളൊക്കെ എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പഴും വരുന്നണ്ട് ആൾക്കാര്െ ഇവിടെ സാധനം ഒരു വീ അ മൂളെ ഒരു കപ്പല്ല ഒരു ചെമ്പ്ല്ല ഒന്നുംല്ല
ആഹ ഒക്കെ പറഞ്ഞനും ഒക്കെ കുത്തി നശിപ്പിച്ചച്ച് ഓടിച്ചിട്ടൊക്കല്ലേ നമക്ക് പിന്നെ അങ്ങനത്തെ ശല്യങ്ങളില്ല ട്ടാ കൃഷിയൊക്കെയുള്ള സ്ഥലമാണ് പക്ഷെ അങ്ങനത്തെ ശല്യങ്ങളൊന്നുമല്ല പക്ഷെ പട്ടിയുടെ ഭയങ്കര ക്ഷരണേട പട്ടീനെ കൊണ്ട് വല്ലാത്ത ശല്യോ ഞങ്ങൾ ഏരിയൽ
ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ള
അതെല്ലേ
അന്ന് വരാ ഞങ്ങൾ ആരും പട്ടികളെ
അല്ല ഒരാണും പെണ്ണും വന്ന് കൂടിക്കഴിഞ്ഞാ
അത് അങ്ങനെ അങ്ങനെ ഇണ്ടാവൂത്രേ ആ അപ്പൊ മുറ്റത്തിന്ന് ഒരീസം ഒരു മുള്ള് പോലത്ത സാധന കിട്ടിന്ന് എന്താണ് എന്താന്ന് ആരിക്കും മന ഞാൻ വിചാരിച്ച് തൂവലാവുന്ന് പിന്നേണ് ദവടെ ഇപ്പക് കാണിച്ചു കൊടുക്കാൻ നിന്ന് മുള്ളൻ പന്നി ദേ ആണ് എന്ന് അതും ആയി അതെ ഓരോരോ സാനങ്ങള്
ശരിയെട്ട ഞാൻ വിളി വിളികേട്ടു
അ ആ